ആഹ് കേക്ന്ന്ണ്ട്
എന്താ പരിപാടി
ഫുഡ് കഴിക്കാ
ഫുഡയ്ക്ക എന്താ സ്പെഷ്യൽ എന്താ
സ്പെഷ്യൽന്നുല്ല പിന്നെ
ചോറും കറിയും തന്നെല്ലേ
അതെ ഏ കുഞ്ഞുണ്ടോ?
അ പച്ചക്കറികളാണോ അതോ മീനോ എറച്ചിയോ
പച്ചക്കറിയോ പിന്നെ മീനും ഒക്കെ ഇണ്ട്
ആണ്ല്ലേ പച്ചക്കറി എങ്ങനെ കയ്ക്കോ മക്കളെണ്ടോ
അതെ അതെ ആ കയ്ക്കും
വീട്ടില് കൃഷിയൊക്കെണ്ടോ
ഇല്ല കൃഷിയൊന്നുല്ല ഏ പിന്നെ അത്യാവശ്യം തെങ്ങ് മാത്രേള്ളു
ആണോ ഒന്നുണ്ടാക്കലൊന്നുംല്ലേക്കുലെ വീട്ടില്
ആ സ്ഥലൊന്നുല്ല
എന്താ വർക്കെയ്യ്ന്ന്ണ്ടോ
ഓൺലൈനായിട്ട് ട്രൈഡ് മാർക്കറ്റ്
ആണോ
അപ്പർത്ത് ഹലോ
റ്റൂറൊക്കെ പോവല്ണ്ടോ
ഇല്ല
മക്കളൊന്നും പറീല്ലേ റ്റൂറൊന്നും
റ്റൂറും പോവാൻ പറയും എങ്കി മയെല്ലായോണ്ട് പോവാനിക്കല്ല
ആ പ്പെങ്ങനാടെ മയേണോ അതോ വെയിലോ
ഇപ്പം നല്ല വെയ്ല്ണ്ട് പിന്നെ അങ്ങോട്ട് മഴയാണോ
ആ ആ ഇവടൊക്കെ നല്ല മയേര്ന്നു
ആ ആ ഓൻ എന്തെങ്കി
ഒന്ന് വെയ്ലർച്ചും ചെയ്ത് ഇല്ല ജോലിയൊന്നുല്ല
ആ ആ
മൂന്ന് പിള്ളാര്ണ്ട് ഓരേം നോക്കി അങ്ങനെ പോകുന്നു
ഏ പെണ്ണാണോ അത് ആണാണോ
അല്ല മൂന്നു പേരും പെൺകുട്ട്യളെന്നെ
ആ എനിക്കും അങ്ങൻത്തെന്നെ ഉം ഉം എനിക്കും മൂന്ന് പെൺകുട്ട്യളാണ് അത് ഒര് പടി ക്കുന്നു ആ പഠിക്ക്യാണ് എൽ കെ ജിലും ഏയ് വയസ്സ്ള്ളതും ഒന്ന് ഒമ്പത് സ്സു
ഏ എനിക്ക് ചെർതിന് ഒമ്പത് മാസായിട്ടേള്ളു
ആ
പിന്നെ വെല്യ മോള് നാലും ആണോ
ആ
അപ്പൊ ഏകദേശം ഒരു മാസത്തെ ഡിഫറന്റ് ഉള്ളൂലെ
അതേ
എവിട്ന്നായിരുന്നു പ്രസവും കാര്യങ്ങളൊക്കെ
ഉം ഇല്ല അത് എന്റെയല്ല എന്റെ അനിയൻ ആങ്ങളെന്റെ
ആങ്ങളന്റെ ല്ലേ
അ
ഉം
പിന്ന ഏ എന്താ പറയാ
ക്കെ വേണോ മക്കക്ക് കയ്ക്കാന്
പണ്ട് അങ്ങനൊന്നുല്ല അങ്ങനെ നിർബന്തൊന്നുല്ല ഓൽക്ക് ബേക്കറി കിട്ടിയാ മതി
പ്പന്തേലൊക്കെണ്ടാക്കി ക്കണോ
എനിക്കതിനൊന്നും അറില്ല ഞാൻ പ്ലസ് ടു കയ്ഞപ്പത്തെന്നെ കല്യാണം ആയേ അപ്പൊ പിന്നെ ഓസ്റ്റൽന്നായിട്ടായിരുന്നു എല്ലം അപ്പൊ പിന്നെ ഏ ഒന്നുണ്ടാക്കാനൊന്നും പഠിച്ചിട്ടില്ലെ ഇതു വരെറ്റും
ആയ് ശരി വീട്ടിൽര വേറെ ആരെങ്കിലും ണ്ടോ?
അമ്മിയ പിന്നെ അമ്മമ്മ ണ്ടായിരുന്നു അമ്മമ്മ കല്യാണത്തിന് മരിച്ചു പോയി കല്യാണത്തിന്റെ കല്യാണം കഴിഞ്ഞ ഒരാഴ്ചയ-
ആണോ അത് ശരി മക്കള് ഇങ്ങനൊക്കെ കഴിക്ക് ഫുഡൊക്കെ കൊണ്ട് പോണോ സ്കൂളിലേക്ക് കൊണ്ട് കൊടുത്തായിടണോ
അങ്ങനെയൊന്നുമില്ല സ്കൂ സ്കൂളിളിപ്പം പിന്നെ പണ്ടത്തെ പോലെയല്ലാലോ ഇപ്പം പിന്നെ പിന്നെ ഒന്ന് എനിക്ക് കഞ്ഞി എന്തോക്കെയോ ഉണ്ട് അതെ ഉച്ചക്ക് മാത്രമല്ല അതെ അതെ
ഉം അതുകൊണ്ട് പിന്നെ അത് ഇണ്ടാവലോ
ഏറ്റോ ഉം പത്തരക്കോ പതിനൊന്ന് മണിക്കോ എന്തൊക്കെയോ ണ്ട് കൊടുക്കുന്നുണ്ട്
ആണോ അപ്പ എങ്ങനെ ഗവൺമെന്റ് സ്കൂൾ ആയിരിക്കോ ടൂറ് നമ്മള് അങ്ങനെ കറങ്ങലില്ല എന്നാലും എന്തേലും പരിപാടികളൊക്കെ തീ ത്ത് എവിടേലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ അങ്ങട് ഇറങ്ങും അങ്ങനെയൊക്കെ പോവുള്ളൂ അതിനായിട്ട് പ്ലാൻ ചെയ്ത് പോയാലൊന്നും നടക്കൂല
ആഹ് അഹ്
ഉം
ഞങ്ങൾക്ക് പിന്നെ പോവാൻ പറ്റിയ അവസ്ഥയിലല്ല ഞങ്ങളൊരു വയലും വത്താ അത് കാരണം മഴ മഴ ഉം അതെ അതെ പിന്നെ മഴ ഒന്ന് ചെറിയ പെയ്താൽ തന്നെ വീട്ടിന് ചുറ്റും വെള്ളമാണ്
ആണോ അപ്പൊ ഇങ്ങനെ സ്കൂളിലേക്ക് ഒക്കെ പറഞ്ഞയക്കാൻ ബുദ്ധിമുട്ടായി
അത് ചോട്ടേനെ എടുത്ത് അപ്പറം അപ്പുറം അപ്പുറത്തേക്ക് കൊണ്ടോയി എടുത്ത് കൊണ്ടോവും മറ്റുള്ള മക്കള് നടന്നു പോവും അതെ അതെ
ഏഹ് അപ്പം പിന്നെ വലിയ പ്രയാസം എന്താ വണ്ടി പോവേണ്ടി വരുല്ലേക്കും അല്ലേ
ആഹ് ജീപ്പ് വരും
ആഹ് അല്ല മഴ അധികം മഴ വെള്ള ആയാലും പുറത്തിറങ്ങാൻ കഴിയാഞ്ഞാലും ഇടങ്ങേറാണല്ലോല്ലേ സ്കൂള് പറഞ്ഞയക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും പുറത്തിറങ്ങി
ഞങ്ങൾക്ക് ഇവിടെ പിന്നെ ഉം ഞങ്ങള് അടുത്തെ സ്ഥലത്ത് കുറച്ച് ഞങ്ങള് നാട്ടിനടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ ഷിഗെല്ല രോഗമുണ്ട് അതുകൊണ്ട് അധികം ദൂരമൊന്നും പോവാനും പറ്റൂല
ആഹ് ആഹ് അപ്പം എങ്ങനെയാ സ്കൂളിലേക്ക് വിടണ്ടാന്ന് പറയുവോ അവര്
അത് ഇതു വരെ ആയിട്ടും പറഞ്ഞിട്ടില്ല ഇതിലേറ്റും
ആണല്ലേ അല്ല ചെല സ്കൂളിന് പേടിയാണല്ലോ വേഗം പകര പകരുന്ന രോഗാണ് എല്ലോടത്തും മഴ ആയാല് പിന്നെ രോഗങ്ങളെ കൊണ്ടൊര് ഇതായിരിക്കും
അതെ
മഴ ആയാ പിന്നെ അയിമ്മേലേക്ക് നോക്കണം
ഉം
ഉം
പിന്നെ എന്താ പറയാ
വീട്ടില് വേറെ ആരൊക്കെയാ അനിയനും വൈഫും നിങ്ങള് വേറെ പോയിട്ടില്ലേക്കൂല്ലേ
ഞാനേ
വീടന്ന് ആണല്ലേ
ഞാൻ ഭർത്താവിന്റെ വീട്ടിലല്ല പോവലുണ്ട്
ഉം എവിടെ ഇവിടെ വർക്ക് ചെയ്യുന്ന അത് ശരി അങ്ങനെലേ
ഉള്ളെ ഹസുആയിട്ട്
അത് ശെരി അപ്പൊ ഇങ്ങളിപ്പോ എന്നാല് ആഹ് മദ്യപാനം ഏയ് അങ്ങനൊക്കെണ്ട്പ്പൊ പണ്ടത്താരീ അങ്ങനെണ്ട് അയിമെലൊന്നും ഇപ്പാൾക്കാരങ്ങനെ കാണലില്ല
ശരിയാണ് നിങ്ങൾ പറഞ്ഞത് പക്ഷെങ്കി പണ്ടത്തെ പോലെ അമ്മായി അമ്മ എപ്പോഴും പറയേര്ന്നു പിന്നെ ഞങ്ങളൊക്കെ ഭർത്താവിനെ സയ് ച്ച് നിന്നതാ അവര് ഭർത്ത അമ്മായച്ചനും മഹാകുടിയായിരുന്നേ
ആണോ അപ്പൊ അറിയില്ലായിരുന്നോ
ഉം അറിയില്ലായിരുന്നു പക്ഷെ അമ്മായിഅമ്മ പറയും ഞങ്ങളൊക്കെ സഹിച്ച് ഇതുവരെ നിന്നില്ലേ അതുപോലെ സഹിച്ചാ പോരെന്ന് പക്ഷെ ഇപ്പൾത്തെ ജനറേഷൻല്ള്ള ആൾക്കാര് അങ്ങനെ സഹിച്ച്ക്കൂലല്ലോ അങ്ങ് പോവല്ലേ
ആഹ്
ഇനിക്ക് തീരേം സഹിക്കാൻ പറ്റൂല
ഉം അതാണേ ഇപ്പത്തെ അങ്ങനെ അതട് കേക്കലും ഇല്ലട്ടോന്നാല് ഇപ്പത്തെ ഇതീല് ആഹ് അപ്പൊ ഇങ്ങളെന്തേലും ഇപ്പൊ ജോലിക്കെന്തേലും നോക്കുന്നുണ്ടോ
ജോലി ഇങ്ങനെ കുറെ സ്ഥലത്ത് ബയോഡാറ്റ ഒക്കെ കൊടുത്തിട്ടുണ്ട്
ഉം പ്ലസ്ടു വരെ പഠിച്ചേനെക്കൊണ്ട് കിട്ടാനൊരു പ്രയാസായിരിക്കുല്ലേ അങ്ങനെക്കാമ്പളാ ഞമ്മള് പഠിത്തത്തിന്റെ വെല മനസ്സിലാക്ക ഉം അന്ന് പഠിച്ചാ മതിയേനീ വിചാരിക്കും
അങ്ങനെ വിചാരിക്കുന്നുണ്ട് ഇപ്പൊ പിന്നെ അത്‌ മാത്രല്ല മ് എന്ത് തെറ്റ് എന്ത് ഭർത്താവ് കള്ള് കൂടിയാനായാലും അവിടെ തന്നെ നിന്നാ മതീന്ന് ഇള്ള ചിന്തീം വന്ന്പോയി
ആഹ് അതന്നെ
കാരണം പൈസേടെ ബുദ്ധിമുട്ട് ആഹ എടക്ക് പഷെ ഞാൻ ഇവടെ കേറ്റലില്ല
ആഹ് പൈസെൻ്റെ ബുദ്ധിമു ഇപ്പൊഴ്ത്തകാലത്ത് എന്തേലൊന്ന് ഇല്ലാന്ന്ണ്ടെങ്കി നമുക്ക് മുന്നോട്ട് പോകാനും കയൂലെയ്
അതെ അതെ പൈസക്ക്‌ ഇമ്മക്ക്‌ മറ്റേ ഉം ഞാൻ കുഞ്ഞിന്റെ കമ്മല് വിറ്റിട്ടാണ് എല്ലാ കാര്യം ചെയ്തത് പൈ ഏഹ് ഒരു ജോലി ശരിയാവുന്ന് വിചാരിച്ചിട്ട് പക്ഷെ ഒന്നും സെറ്റായില്ല
പിന്നെ ഓൺലൈനായിട്ട് എന്തേലൊക്കെ വർക്കുകൾ ഉണ്ടാവും അപ്പൊ അതൊക്കെ ചെറുങ്ങനെങ്ങ് ചെയ്ത് നോക്കിയാ മതി
കിട്ടുന്നത് വരെ നമ്മക്ക് എങ്ങട്ടേലും പോകുന്നത് വരെ അംഗലവാടി ആ ഇതിലേക്കൊക്കെ ഒന്ന് നോക്കി കൂടായിര്ന്നോ അതൊക്കെ പിന്നെ പത്താം ക്ലാസ് യോഗ്യത ഒക്കെ മതിയല്ലോ
പറഞ്ഞിട്ട്ണ്ട് എല്ലോ
ഉം അല്ല അറിയ്ണത് ഒക്കെ അടുത്ത്ണ്ടാവുമ്പോ സുഖാണ് നമുക്ക് പോവാനും വരാനും ഒക്കെ പിന്നെങ്ങനൊക്കെ ആവുമ്പോ ആരെങ്കിലൊക്കെ ഇതാവാതിം നിക്കൂല തരാതിം നിക്കൂല
ആഹ്
ഇല്ലേ പിന്നേ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ നല്ലോണണ്ട്ന്ന്ണ്ടെങ്കിലൊക്കെ ജോലിക്ക് പ്രയാസം ഉണ്ടാവില്ലേനു
അതെ അതെ
അന്നൊന്നും ഇപ്പൊ അത്‌ ചിന്തിക്കൂലല്ലോ നമ്മളെ വീട്ടുകാർക്ക് ടെൻഷനല്ലേ ക്കാരം വേഗം കല്യാണം കഴിച്ച് പറഞ്ഞയക്കണം ഓല്ക് ഓലത് കഴിക്കണം
അതെയതെ
പിന്നെ മുന്നോട്ടുള്ള നമ്മളെ പ്പത്തെ കാലത്ത് രണ്ടാക്കും ജോലിണ്ടായാലെന്നെ എവിടിം എത്തൂല
പ്പ എല്ലാവർക്കും കയ്യിൽ വളയിടീക്കലൊക്കെ നേര തന്നെ കഴിക്കെണല്ലോ എല്ലാരും ചാടി പോണകാരണം
ആ അതെന്നെ എന്ത് വളടലായാലും പോണലെങ്ങനൊയാലും പോകും.
സത്യം ഹ്
വിചാരിച്ചാല് എങ്ങനെ ആയാലും പോവും.
അതെ.
പണികളൊക്കെ കഴിഞ്ഞങ്ങട്ട്?
ആഹ് ഇീ ഫുഡ് കഴിക്ക.
ഇപ്പഴേ കഴിക്കന്ന്.
ടൈമൊരുപാടയല്ലോ
അത് ഫോണിൽ കളിയായിരുന്നു. വേറെ പണിയൊന്നുംല്ലലോ ഹ് സമയം പോയിട്ടെയ്.
ആ അതന്നെ വെറുതെ ഇരിക്കുമ്പോ സമയം പോവാനും പണിയാ.
അതെ.
ഇന്നിപ്പോ ലീവ് ആയിരിക്കല്ലോ അല്ലേ സ്കൂള് ലീവ് ആയിരിക്കല്ലേ? ഇന്നിപ്പോ ഇവിടെ നോമ്പാണ് അപ്പൊ പിന്നെവതിയാണല്ലോ?
അതാണ് ഒന്നാമത്തേത്. ലീവാ യോണ്ട്.
ഉം ലീവായ എങ്ങനെ കച്ചറൊക്കെ കൂടോ മക്കള്?
ഓ അ അതൊന്നും പറയണ്ട ചെറിയ കുട്ടിയാണെന്നുള്ള ബോധവില്ല മൂത്തത്. കേറി മെനയും.
ഹി അതെ ലോടുത്തുംള്ളതാ.
ഹി ഹി
ഇവിടൊക്കെ വരുമ്പോത്തിന് എന്തോ ലൊക്കെ കലക്കി വെക്കണം. ആദ്യം ഒരു ജ്യൂസ് കൊടുക്കണം പിന്നെ അത് കഴിഞ്ഞിട്ട് ചായകെന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് കടി വേറെ വേണം.
ആഹ ആ
ഉ അങ്ങനൊക്കെ. സ്കൂള് വിട്ട് വരുമ്പോത്തിനും റെ ആയി നിക്കണം നമ്മളി ചെറിയ മക്കളിം വെച്ച് ഒന്നും ചെയ്യാനും കയ്യിലല്ലോ? അതൊന്നും ഓല് ചിന്തിക്കൂല. ഇവളെ മേല ഇവളോട് ഇങ്ങനെ പറയും അനക്ക് ഒന്ന് ഒറങ്ങി കൊടുത്തൂടെ ഞക്ക്ന്തേലും ഉണ്ടാക്കി വെക്കണ്ടേന്നൊക്കെ ചോദിക്കും.
ഉറങ്ങാൻ പണിയണേ ഭയങ്കര പണിയാ. കുറച്ച നേരം രണ്ടിനിറ്റ് മൂന്നിനിറ്റൊക്കെ ഉറങ്ങുവൊള്ളൂ പെട്ടെന്ന് തന്നെ കൂത്ത് തന്നെ എണീറ്റ് പോരും. എന്നാ ശരിട്ടോ എന്നാല് പിന്നെ വിളിക്ക.
ആഹ് ശരി ശരി ശരി.
ആഹ